അ
മ് കാരം കേക്കുന്നുണ്ടോ സൗണ്ട് കുറവാണല്ലേ
സൗണ്ട് കുറവാ
കുറവാണ് തോന്നുന്നു ഹലോ
കേൾക്കുന്നില്ല
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ്
എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ
അവിടെയൊ
കേൾക്കുന്നില്ലേയ ച്ചയാ ഹലോ കേൾക്കുന്നില്ലേ
സുഖല്ലേ
ആഹ് സുഖമാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ചായ കുടിച്ചോ ചായ കുടിച്ചോ ഹലോ
നിങ്ങള് ചായ കുടിച്ചോ
ആഹ് ഞാൻ ചായ കുടിച്ചു ചായ ബ്രെഡ് പൊരി ഉണ്ടാക്കിയുണ്ടായിരുന്നു ആഹ് അതൊക്കെ ഉണ്ടാക്കി ഇപ്പൊ കുടിച്ച് നിങ്ങള് ചായ കുടിച്ചോ ചായക്കെന്താ കടി
ഏ ചായ കുടിച്ചിട്ടില്ല നങ്ങൾ മഖറിബ് നിസ്കാരൊക്കെ കഴിഞ്ഞശേഷം
മഹരിബ് നിസ്കാരം കഴിഞ്ഞിട്ടാ ചായ കുട്ടിക്കല്
ആഹ് അതെ
ഞങ്ങൾ വൈകുന്നേരം അസർ നിസ്കാരം കഴിഞ്ഞാൽ ചായ കുടിക്കും
അതെ അതെല്ലേ
പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയില്ലല്ലേ
ഇല്യ
പിന്നെന്താ ഉച്ചക്ക എന്തായിരുന്നു ഫുഡ് പുറത്ത് പോവാൻ ഉണ്ടായിരുന്നു ഒരുക്ക് ങാ സാധനൊക്കെ വാങ്ങാൻ പോവുവാ
ആഹ് ഇവർക്ക് ഉള്ള സാധനങ്ങളും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഉണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടി പോണം
സ്കൂളൊക്കെ അവധി് തുറക്കാനായി തുടങ്ങിയില്ലേ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടി വരുല്ലോ ഇനിയിപ്പോ
ആഹ് അതെ കുട്ടികൾക്കുള്ള ഹ് സ്കൂളുകൾക്ക് സ്കൂളിലേക്കുള്ളതും പിന്നെ നമുക്ക് വീട്ടക്ക്ന്നെ വേണല്ലോ
വീട്ടക്ക് തന്നെ ഒരുപാട് സാധനങ്ങൾ വേണല്ലോ
അതെ
കുട്ടികളെന്തെങ്കിലൊക്കെ പഠിക്കുന്നുണ്ടോ എന്തെങ്കിലും കലകളിലൊക്കെ ക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടോ കലാപരമായിട്ടൊക്കെയുള്ള
ആഹ അതെ മോളെ ഇപ്പോൊ ഈ പ്രാവശ്യം ആക്കിയിട്ടുള്ളു ചെറിയ കുട്ടിയ നിങ്ങളെ മക്കള് ഇ
എന്റെ മക്കള് എന്റെ മോളെ കല്യാണം കഴിഞ്ഞന്ന് വല്യ മോളെ
കലനിക്കന്നല്ലേ ഇപ്പത്തെ കുട്ടികൾ ആ് ഇപ്പഴത്തെ കുട്ടികളൊന്നും അങ്ങനെ കളി കലകളിലൊന്നും ഇല്ലല്ലോ അല്ലെ അല്ലാതെ പണ്ടത്തെ പോലെ പരിപാടിയൊന്നും ഇല്ലല്ലോ ഇപ്പൊക്കെ ഫോണില്ലല്ലേ
ഇല്ല പണ്ടത്തെ പോലെ ഏതാലും ഇല്ല ഇപ്പൊക്കെ ഒപ്പന എന്റെ മക്കളൊക്കെ പപ്പനൊക്കെ കണ്ടാവലുണ്ട് ഇവിടെ ഇ ഇവിടെ അടുത്തുള്ള ഇവിടെൊ അപ്പന കഴിഞ്ഞിട്ട് സ്കൂള് സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലൊക്കെ ഗ്രേഡ് നേടി ഒന്നസ്ഥാനത്തൊക്കെ എത്തിയിട്ടുണ്ട്
അതെ അതെല്ലേ ആഹ ഇപ്പൊ അങ്ങനെയക്ക കാണ ആഹ
പണ്ടൊക്കെ സ്കൂളില കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുമ്പോൾ ഓരോ ശരിമില കയട്ട് ഇങ്ങനെ കളിക്കാനൊക്കെ ഇഷ്ടമാണ് ഈ ഡാൻസ് കലഈ കലാരൂപങ്ങളൊക്കെ തെയ്യം കഥകളി ഉ മോ അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഉപ്പനപ്പ പഠിക്കലൻ സ്കൂളും ചെറുപ്പത്തില്
ഉത്സവത്തൊക്കെ കാണാലോ ഉത്സവങ്ങളൊക്കെ എന്താ പറയാ നമ്മള വൈദ്യ പൂജയിലേക്കൊക്കെ ഇവിടെക്കെ അങ്ങനെ
ഇപ്പൊ നല്ലത് മൊബൈലിൽ ഇങ്ങനെ കാണത് കൊണ്ടേ ഒക്കെ കണ്ടിരിക്കും ഒന്നും ചെയ്യൂല എല്ലാ സംഗതികും മൊബൈലിൽ ആദ്യ ഇത് എന്നൊക്കെ പറഞ്ഞാഞ് അടിച്ചപ്പം കിട്ടല്ലോ എന്താണ്ന്ന് കലകളൊക്കെ
ആഹ അതെ ഇപ്പൊ പിന്നെ കൊറെയൊക്കെ